ഹലോ കേക്കണില്ലേ ഉം മോന് ചായ കൊടുക്കാണ് സ്കൂളിട്ട് വന്നേക്കണു
ആഹ് എന്താ കടി സ്പെഷ്യല് ഇല്ല കുടിച്ചീല്ല കുടിക്കണം എന്താ കടി ചായക്ക് എന്താ കടി
കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓൾക്ക് ബേക്കറിയുള്ളു പറ്റുക
ആഹ്
ഓര്ക്ക്
എന്താ പാൽചായ ആണോ
അല്ലേ പാൽ ചായ ഹോർലിക്ക്സാ ഉണ്ടാക്കി കൊടുക്കല്
ആഹ് ആഹ് മഴുയുണ്ടോ അവിടെ
ആഹ് മഴയേ ഉള്ളൂന്നെ അങ്ങട്ട് മഴയുണ്ടോ
ഇല്ല ഇവിടിന്ന് ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നു ഇപ്പില്ല പക്ഷെ നല്ല തണുപ്പുണ്ട്
ആഹ് ഇവിടുത്തെ നല്ല മഴയന്നെ രാവിലെ തൊട്ടേ മഴയാണ്
ഈ ഇവടെ തണുപ്പാണ് പിന്നെ ഈ മഞ്ഞില്ലേ നല്ല മഞ്ഞുണ്ട്
ആഹ് ഇടക്ക് മഴ മഴാന്ന് രാവിലെ തൊട്ട് ഇന്നലൊന്നും കൊഴപ്പില്ലേനു ഇന്നലൊക്കെ ചെറുതായിട്ടിങ്ങനെ. ചാറിക്കൊണ്ടേനു ഇന്നിപ്പോ അയിനുമാണ്ട് ഒഴിവില്ല.
അവന് ഭയങ്കര ബുദ്ധിമു ട്ടീലെ.
ആഹ് തുണിയാണ്. മെഷീലിട്ടാലും ഒന്ന് വലിഞ്ഞ് കിട്ടുവല്ലോ ഒണങ്ങുലല്ലോ. ഇപ്പം ഇന്നിപ്പ തീരും ഇത് തോരെ കിട്ടണ്ണില്ല മെഷീനില് അങ്ങനെ തന്നെ ഇട്ടക്കുവാ
ആഹ് ഇവിടെ അതുപോലെ തന്നെ. കാരണം നമ്മൾ ഫസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ട്ടാല് ഒന്നും ഒണങ്ങൂലല്ലോ.
ഞാന് ഇന്ന് തിരുപ്പിക്കാണ്ട് ഉണക്കാൻ ഇട്ടക്കാണ്. ഇനിപുറത്ത് പോയിട്ട് കിട്ടും മറ്റെത് ഉള്ളക്ക് ഇട്ടിട്ട് വേണം അതിടാന്
ആഹ് ഇവിടെ അവസ്ഥ അതുതന്നെ
ആഹ്. ഉള്ളില് അയിലൊന്നും ക കിട്ടിട്ടില്ല. കിട്ടുന്ന ഇവിടെ ഇഷ്ടല്ല അങ്ങനെയൊന്നും കിട്ടാൻ പറ്റൂല.
ആഹ് അപ്പൊ ഈ വീട്ടത്തെ അതുപോലെ ഇവര് ഉണ്ടെങ്കിലും അവിടെ കേക്കും. ചീത്ത പറയുവ
കെട്ടാ ഉള്ളില് ആൾക്കാര് വരുമ്പൊ ഇങ്ങനെ തൂങ്ങി കൾച്ച് നിക്കും .
ആഹ് പിന്നെ മണവും വരില്ലേ. പക്ഷെ ഇപ്പഴത്തെ മഴയ മഴേന്റെ കാലത്തൊക്കെ പറ ഉള്ളിലൊക്കെ ഇട്ടാലെ തന്നെ ഉണങ്ങി കിട്ടുള്ളു
ആഹ് ഉണങ്ങി കിട്ടുള്ളൂ. ഞാന് പുറത്ത് ഇവിടെ ഞങ്ങൾക്ക് ഇപ്പ മെഷീന് ഫിറ്റ് ചെയ്തിട്ടുള്ളോ. മറ്റേത് മിഷന് ഫിറ്റ് ചെയ്തിട്ടില്ലേ ഇനി
ആഹ് ആഹ് എങ്ങനെ ഓട്ടോമാറ്റിക്കാ.
അല്ല സാധാ മഷീനനണ്ട്.
അപ്പൊ അയില് ഉണങ്ങി കിട്ടുവോ.
ആഹ് ഉണങ്ങിക്കിട്ടുവെ. ഉണങ്ങിക്കിട്ടും. അതാവുമ്പോ കെരിയേടാണ്. മറ്റേതാകുമ്പോ നോക്കേണ്ട ആവശ്യയില്ല. ഇട്ട് പോന്നാൽ മതി,
ആഹ് ഇവിടെ ഓട്ടോമാറ്റിക് കൈയ്യിൽ ഇട്ടങ്ങോട്ട് കൊടുത്താ മതി. വേറെ എല്ലാം ഒന്നും നോക്കണ്ടേ. ടൈം ആവുമ്പോ അതന്നെ
ആവശ്യ ഇല്ലല്ലോ.
അതന്നെ. ഇവിടെ ടൈം ആവുമ്പോ എല്ലാം അതെല്ലാം ചെയ്തോളൂ.
ആഹ്. ടൈമാവുമ്പോ ഇതാവും. മറ്റേത് ഓട്ടോമറ്റിക്ക മറ്റേത് പിന്നെ നമ്മളൊന്ന് വെള്ളം കളയാൻ പോകണം.
ഇടാനുണ്ട് ഇവിടെയും.
ആഹ് പിറ്റേന്ന് വെള്ളം കളയണം പിന്നെ നിക്കണം. പിന്നൊന്ന് കുറെ പണിയാണ് അത്. നിൽക്കുമ്പോ മറ്റേത് പോയാ പിന്നെ നമുക്ക്
അല്ല അതില് പിന്നെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നതില് ഇതില്ലല്ലോ. നമ്മള് കല്ലുന്ന് അല ക്കുന്ന ബുദ്ധിമുട്ടായത് കൊണ്ടാ വാഷിംഗ് മെഷീൻ മേടിക്കുന്നെ. ഇത് അതിന്റെ പുറകിൽ തന്നെ നടന്നുകൊണ്ട് നിക്കുകയാണെങ്കിൽ കല്ലിൽ തന്നെ അലക്കിയാ പോരെ.
ആഹ് പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യല്. ആയിട്ട് ഇണ്ടാക്കിയത്.
ഇവിടെ സക്കപൊരി.
ചക്ക
ആഹ് ആഹ്. ചക്ക വീട്ടില് ചക്ക ഉണ്ട്. കുറേ ചക്ക വീണ് കിടക്കുന്നുണ്ട്.
ആഹ്. ചക്ക വീട്ടിലിഷ്ടം പോല ഉണ്ടാവട്ടെ ആഹ്..
അപ്പൊ ചക്കപ്പൊരി ഉണ്ടാക്കി. ഇനി പഴുത്ത ചക്ക ഉണ്ട് അതുകൊണ്ട് ഇനി എന്തേലും ഉണ്ടാക്കണം.
പപ ഴുത്ത പഴുത്ത ചക്കെ കൊണ്ട പൊരിച്ചത്. അതോ പച്ച
അല്ലല്ല പച്ച ചക്കയാ പൊരിച്ച ഇനി പഴുത്തത് കൊണ്ട് എന്തേലും ഉണ്ടാക്കണം.
പച്ചച്ചക്കേം
ആഹ് പച്ചച്ചക്കെ പൊര്ച്ചേ.
ഏഹ് പൊവുത്തതാവൂലലേ.
അല്ലല്ല പഴുത്തതല്ല പഴുത്തതോണ്ട് എന്തേലുണ്ടാ ക്കണം. പഴുത്തത് എടുത്ത് ഫ്രിഡ്ജില് ശരിയാക്കി വെച്ചിട്ട്ണ്ട്.
ആഹ് ഉച്ചക്കൊക്കെ എന്താന്ന്? ആഹ് ഇണ്ടേ ഇബലൊക്കെ ചക്കഷ് ട്ടംപോലെ ചക്കണ്ട്.
ആഹ് ഒന്നുണ്ടാക്കലില്ലാ?
ഞങ്ങള് പൊരിക്കലൊന്നില്ല. ച കൂട്ടാനും അങ്ങനെ വെക്കും. പിന്നെ ചക്കപ്പണ്ടാക്കും.
ആഹ് ആഹ്
അങ്ങന്യൊക്കണ്ടാക്കും.
ആഹ്
പിന്നെ ഇവടെ മക്കക്കൊന്നും ചക്കക്കൂട്ടാൻ ണ്ടാക്കിയാലൊന്നും ഓര്ക്ക് പറ്റൂല.
ആഹ് ആഹ്
ഓൽക്ക് പൊയിത്തത് നല്ലഷ്ട്ടാണ്.
ആഹ് ഓര്ക്ക് വീട്ടിലിണ്ടാക്കുന്നൊന്നും ഇഷ്ടപ്പെടൂലേക്കുല്ലേ.
ആഹ് ഓര്ക്ക് ഞമ്മള് ചക്കപ്പം ഇണ്ടാക്ക്യാല് അതൊക്കെപറ്റും.
ആഹ് ആഹ്.
പിന്നെ ചക്കക്കൂട്ടാന് മത് എരില്ലെങ്കി കൊഴപ്പല്ല തിന്നും. എര്യൊക്ക്ട്ട്ങ്ങാണ്ടല്ലോം വെക്കാണെങ്കില് തേങ്ങ അരച്ച് വെക്കാണെങ്കി രസാണ്.
പിന്നെ എഹ് പിന്നെന്ത ണ്ടാക്കല്? ഇന്നെന്താ ചായക്കടി? കടി ബേക്കറ്യേയ്കുല്ലേ.
ക്കറിയായ്കറ്റെന്നെ. ഒന്നും ഇണ്ടാക്കീറ്റില്ല. ഞാൻ അരിയൊക്കെ വള്ളത്തിലിടണം ഇടണം കര്തിയാണ്ട് പിന്നെ മഴെയ് ട്ടൊന്നിനും തോന്നില്ല.
നല്ല നെയ്യപ്പൊക്കെ ഇണ്ടാക്കികൂടെ?
ആഹ് ചക്കരെക്ക്ന്ന് രാവിലെ കൊണ്ടര്ചീനു നെയ്യപ്പോ കുയ്യപ്പൊക്കെ ഇണ്ടാക്കണം ന്ന് കര്തിങ്ങാണ്ട്. അയ്മക്കൊരു ഇത് കിട്ടീല്ല ന്ന്.
ആഹ് പിന്നെന്താ, എല്ലാ പണിം കഴിഞ്ഞീല്ലേ? ഫുഡോക്കായോ രാത്രികക്ക്?
തൊക്കൊക്കായി. ഒന്നായിറ്റ് വെക്കലാണ് രണ്ടു നേരൊന്നും വെക്കൂല. ഒരു നേരം തന്നൊള്ളൂ വെക്കല്. ഇന്ന് പ്പൊ ഉച്ചക്കിപ്പൊ ഉച്ചക്ക് ഞാനൊറ്റന്നൊള്ളൂ ഉണ്ടായിന്നത്. മക്കള് സ്കൂൾക്കോയി. അപ്പ പിന്നെ ഓലെ പ്പ വന്ന് പണിക്കും പോയിനു.
ആഹ് കറിയെന്താ?
കറി മീൻ ഇട്ട് കാ, മീന് ന്ന് വറ്റിച്ച്ക്കാണ് മത്തി. ഞാനൊറ്റക്കാവോണ്ട് ഇപ്പ ഞാ ഏഹ് ഞാൻ ഒറ്റക്, മീൻ തന്നെ ലേ. ഞാൻന്നൊ റ്റക്കാവോണ്ട് അഹ് വെച്ചു മറ്റേത്കറി തേങ്ങര്ച്ച് വെച്ചാലേ ഒറ്റയ്ക്കാവുമ്പോ എല്ലാവും ബാക്കിയാക്കാണേ. അപ്പം മുരിങ്ങൊക്കെ ഇണ്ടായിനു. ഇന്നലെ മുരിങ്ങ വടെ അയൽവാസിൻ്റോട്ന്ന് മുരിങ്ങട്ടീനു. അപ്പ അതൊക്കെ ഊരി വെച്ചീനു. പക്ഷെ
ആഹ്
ഒന്നുണ്ടാക്കീല്ലാ
മുരിങ്ങ നല്ലതാല്ലേ
ആഹ് മുരിങ്ങ ഇൻക്ക് പറ്റൂലാ മുരിങ്ങ ഇൻക്ക് തിന്നാ പള്ളേമ്മില് തട്ടിയാ അപ്പൊ ഗ്യസാണ്
അതെന്താ അങ്ങനെ
അത് എന്താ അറീല്ലാ ഇവിടെ മുപ്പർക്കും പറ്റൂലാ കാല് വേദനേണ് മുരിങ്ങന്നാല് എന്നൊക്കെ പറയും
ഏഹ് മുരിങ്ങേന്റെ എലയോ?
ഇടി മുരിങ്ങന്റെലെന്നെ
ആഹ് ആഹ് മുരിങ്ങന്റെല താൾ മറ്റേ പരിപ്പിലെക്കെട്ട് വെച്ചാ നല്ല ടെസ്റ്റാ
ങ്ങന്റെ മുരിങ്ങിയും തേങ്ങരച്ച്ങ്ങാണ്ടൊക്കെ വെക്കുവല്ലോ ചതച്ച്ങ്ങാണ്ട് പച്ചമുളകും തേങ്ങയും ചതച്ച്ങ്ങാണ്ട്
ആഹ്
നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ തിന്നും ഇന്നാലും അല്ല എങ്ങനെയാലും ഞാൻ കഴിക്കൂട്ടോ എനിക്കിഷ്ട്ടാണ് പിന്നെ ചക്കക്കുരു മുരിങ്ങിയും വെക്കുല്ലോ
ആഹ് ചക്കക്കുരു മുരിങ്ങി വെക്കും
ആഹ് അങ്ങൻ അറിയില്ലാക്കൂല്ലേ ചക്കക്കുരും മുരുങ്ങി വെക്കും
ആഹ് പിന്നെ സക്ക് അതില് മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കൂല്ലേ
ആഹ് അതെന്താ അറിയില്ല അത് എനക്ക്റിയില്ല ചക്കക്കുരു മുരിങ്ങാണ് അത് ചക്കകുരു ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമുളകും കീറി ഇട്ടിട്ട് പിന്നെ മുരിങ്ങയില് ഇട്ട്ങ്ങാണ്ട് ഇടും പിന്നെ നമ്മക്ക് താളിപ്പണ മാതിക്കന്നെ കഞ്ഞിന്റെള്ളത്തില് താളിക്കും പിന്നെ മുരിങ്ങി പരിപ്പും വെക്കും.
പിന്നെ ഞാന് എന്താ ഏഹ് ആ പരിപ്പും മുരിങ്ങെക്കെട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അന്നൊരുസം
ആഹ് ഇങ്ങള് ഇന്നെന്താ ഉച്ചക്ക് സ്പെഷ്യൽ ഇണ്ടാക്കിത്?
ഉച്ചക്ക് സ്പെഷ്യൽ ഒന്നുല്ല മീൻ ഇണ്ടായിരുന്നു അപ്പൊ മീൻ കറിയാണ് ഇണ്ടാക്കിയെ
ആഹ് മീൻകറില്ലേ എന്നും മീനാണോ
മീൻ അല്ല എന്നും അല്ല മീകറിയും അച്ചാറും
അച്ചാറും
ഉം അവിടെന്താ ഉപ്പേരിയോ?
ഇന്ന് ഉപ്പേരി ഇണ്ടാക്കീട്ടില്ലാ ഇന്ന്പ്പോ തറവാട്ടീന്ന് അവിയല് കൊടുന്ന് തന്നീനും അത്ണ്ടാക്കിയാണ് കൊട ഉപ്പേരി വെക്കാൻ നിന്നപ്പളാണ് ഇങ്ങട് കൊടുന്നന്നത് അപ്പപിന്നെ ഞാനുപ് ഉപ്പേരിക്കിള്ളതരിഞ്ഞിട്ട് അങ്ങൻ തന്നെ ഫ്രിഡ്ജ്ക്ക് വെച്ചു
ആഹ്
നാളക്ക് നോക്കാലോ ഓനത്
ആഹ്
ഓൻ ഇന്ന് പിന്നെ അത് ഇണ്ടാക്കൂല്ലേ
ഏഹ്
ഇന്ന് പിന്നെ വെച്ചിലാറി ഇന്നലെ ഇന്ന് ഓല് കൊണ്ടന്നപ്പോ
ചീരയൊക്കെ ഇഷ്ട്ടല്ലേ ഇൻക്ക് ചീരയൊക്കെ നല്ല ഇഷ്ട്ടാ
ചീരയെക്കെ ഇഷ്ട്ടാ?
ആഹ്
ആ ഇവിടെ ചീരയൊക്കെ കിട്ടേ ഞാൻ ചീര കറി വെക്കും ഉപ്പേരി വെക്കും ഉപ്പേരി ഒക്കെ വെക്കും
ആഹ് ആഹ്
ണ പിന്നെ താവേര അങ്ങനത്തൊക്കെ വെക്ക അറിയോ അതൊന്നു അറിയില്ല വെക്കല് താവേര
തവരെ പരി പയറ് പരിപ്പ് അങ്ങനെ എന്തോല്ലേ പയറ്
ആ തവരന്റെ എലാ പറയും അത് ചക്കക്കുരുന്റെ അങ്ങനെ പണ്ടില്ലൊക്കെ ഞ പണ്ടൊക്കെ ഇതിന്റെ എലൊക്കെ അങ്ങനെ വെക്കണ കെട്ട്ക്കണ്.
ഏ അതെങ്ങനെ അയിന്റെലയോ?
ആ തവരണ്ണേടെ എലണ്ടാവും അയിന്റെ എല എല അമ്മള് ചക്കക്കുരു, മുരിങ്ങ, വെക്ണമായിരക്കന്നെ നല്ല ടെസ്റ്റ് ആണ്
ആഹ് അത് ഏ തവരന്ന് പറയുന്ന ആ അത് ഉപ്പേരി വെച്ചിട്ട്ണ്ട് അത് ഉപ്പെരി വെച്ച്ന്നിട്ട്ണ്ട്.
ആ ഉപ്പേരില്ലേ അതേ മരിക്ക് മസ്തെന്റെല ഉപ്പേരി എക്കും.
മത്തലെല്ലാ നല്ലാം ടേസ്റ്റ് അല്ലേ?
ആ നല്ല ടെസ്റ്റ്ണ് ഇവിടെ മത്തം കാഴ്ച്ചേനോ അതൊന്ന് വെ വെക്കാണെന്ന് ഞാൻ കരുതിയത്യ്നു കുട്ടിയേള് സ്കൂൾട്ട് വരുമ്പോതിന് അപ്പോ മാമ്പേർ വെള്ള ത്തിലിടാ മറന്ന് പോയി അപ്പൊ പിന്നെ അത് വെച്ചില്ല വമ്പയർ കടിക്കുന്ന ഒരു രസണല്ലോ അല്ലെങ്കി ഈ വാ മ്പാറ് അല്ലെങ്കിൽ വേറെ മുതിര അങ്ങനെ എന്തെലിലൊക്കെ ഇട്ടാ നല്ല ടേസ്റ്റ് ആണ് മുതിരിടാനും പറ്റും ഇപ്പ ഈ മഴ പെയ്യണ സമയ ത്ത് മുതിര കഴിക്കണം മുതിര, അവിലും, കഴിക്കണം അങ്ങനെ അവിടെ ഞങ്ങൾ കഴിക്കാറ്ണ്ട്. തണുപ്പിനല്ലതാതു ആ മുതിര മുതിര ചാറ് പർഞാണ്ട് മുതരന്റെ ചാർ ഇട്ടിയാലും പറ്റും. അല്ലെങ്കി മുതിര കയികു
അവിടെ എന്റെ തറവാട്ടിലെന്റെ അമ്മോശ ക്കെ അമ്മയിമാക്കും അത് ഇഷ്ടണ് അവര് എപ്പോഴും അതനോട് വൈകും മഴ പെയ്യണന്നട്ടോ മോൾപ്പടിക്കാണോ അതോ?
അല്ലല്ല ഞാൻ പഠിച്ചു കഴിഞ്ഞു ഓൺലൈനി ട്യൂഷൻ എടുക്ക ഡിഗ്രി കഴിഞ്ഞു
കി ക്കില്ലേ ആഹ് എന്നയ്ക്കോട്ടേട്ടോ എന്നായിക്കോട്ടെ
ആണോ ഓക്കെ